ഹലോ കേൾക്ക്ണ്ടോ?
ക്കെണ്ടേ അതന്ത് പറ്റിയേ ഞാൻ ആ നമ്പറിൽ ഇപ്പ രണ്ട് പ്രാവശ്യം അടിച്ചല്ലോ?
ഏത് നമ്പറില്?
ആദ്യം ഞാൻ മറ്റേ നമ്പറിലാ അടിച്ചിരുന്നേ ഓർത്തില്ല വേറെ നമ്പറാണെന്നുള്ളത്. പിന്നെതില് രണ്ട് പ്രാവശ്യം അടിച്ച്
ആഹ് ഞാൻ ഒരെട്ടം എടുക്കാ നിന്നപ്പോ കിട്ടണില്ല.
ആഹ് ആഹ് പിന്നെന്താ വിശേഷൊക്കെ ചോറിന്നാ?
ചോറ് തിന്നു ഇപ്പങ്ങനെ വന്നതാണെ അതങ്ങനെ ഉമ്മാക്ക് വേറെ ആരോ കോള് വിളിച്ചിട്ടേ അതെ സംസാരിച്ചിട്ട് പിന്നെ മക്കള്ക്ക്‌ മോൾക്ക് വാരി കൊടുത്ത് അവള് ഷെൽഫ്ങ്ങനെ ഒറ്റക്ക് ന്നും ചെലപ്പോം ഉമ്മ വാതി തരുവോ ചോദിക്കും അപ്പങ്ങനെ വാരിക്കൊടുത്ത്
ആഹ് ആഹ്
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിന്നു പിന്നെ പാത്രങ്ങളൊക്കെ മുറിച്ച് അങ്ങനെ വന്ന വന്ന് അപ്പൊ ഇപ്പൊ ഹസ്ബൻഡ് വിളിച്ചു.
ആഹ് ആഹ് ഇന്ന് പുറത്തൊന്നും പോയില്ലേ?
ഇല്ല എനിക്ക് മൂന്ന് മണി മുതല് ക്ലാസാണെ. അതല്ല അസ്ബൻ ഹും
സമയവാന ആയല്ലോല്ലേ?
ആഹ് സൺഡേ എനിക്ക് പൊതുവേ അവധിയായിരിക്കും അപ്പൊ ഞാന് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അല്ലെ ക്ലാസ് തീരൂലല്ലോ സണ്ടേ കൂടി എടുത്തിട്ട് ഉണ്ടെങ്കില് ക്ലാസ് വേരുള്ളോ
ആഹ് ആഹ് അപ്പത് വെക്കേഷൻ ക്ലാസ്സ് ആണ ഇപ്പ എടുക്കണത്
ആഹ് വെക്കേഷന് ആ ഡ്രോയിങ് ആ
ക്യ. അപ്പ എന്താ ചെയ്യാ പെര്ന്നാളിനൊക്ക ലീവായിരിക്കോ
ആ ഒരു ദിവസം ലീവ് കൊടുക്കണം കര്തിക്ക്ണ്
ആ ആ പെര്ന്നാൾന് പിന്നെ മക്കളൊന്നും ഇണ്ടാവുലല്ലോ വീട്ടില്
ഉം
എല്ലാരും പോകൻ യാലും ഇണ്ടല്ലോ
ആ കുട്യോളോട് ഞാൻ ചോയ്ച്ച്നി ഒരു ദിവസം രണ്ടീസം ലീവ് വേണ്ടേ ചോയ്‌ചീനി അവരെ ഇഷ്ടം പോലെ ചെയ്യാ അവര്ക്കല്ലേ ക്ലാസ്സ് ഇട്ക്ക്ണേ
ആ ആ
അപ്പ അവരെ ഒരു ദിവസം പിന്നടെ
ഇവടെ നല്ല ഇടിം മഴുയാ
ഏ ഇവടെ മഴ പെയ്തിട്ടില്ല ഇടി വേര്ണ്ട്
നല്ല മഴയ
ഉം
കരണ്ടൂല്ല നല്ല മഴയിണ്ട് ഇടി ഉണ്ട്
ഉം ഇന്ന ഫോണിലൊന്നും കേൾക്ക്ണില്ലട്ടോ റൂമിലായിറ്റാവു ലെ
ആ ആ ഏടെ പിള്ളേരൊക്ക ഒർങ്ങിയോ
ഇല്ല അവര് ഇതാ സിറ്റ് ഔട്ടില് കളിക്ക്ണ്ട് പൊതുവെ അവ്ടണ്ടാവല്ണ്ട് ഇപ്പ എന്തേന്നാവോ ഒഴിഞ് പോയിക്ക്ണ് അല്ലെങ്കി റൂമില്ണ്ടാവും ഡിസ്റ്റർബ് ചെയ്ത്ട്ട്
ആ ആ
ബളും രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന്
വഴക്ക് ഇണ്ടാക്കോ രണ്ടാളും
ഉം പിന്നെ രണ്ടാളും അങ്ങട്ടും ഇങ്ങട്ട്
അതുപോലെ സ്നേഹിച്ചും ചെയ്യൂലേ
ആ മോള്ക്കാണ് നല്ല സ്നേഹം മോന് ചെക്കന് അത്ര വല്ല്യ സ്നേഹന്നും തോന്ന്ണില്ല ഓര് പിന്നിം മൈനയിട്ട് ആൺകുട്ടിയള്
നല്ലോ ഭയങ്കര അടി ഇണ്ടാക്കുന്നര്ന്നു നല്ല സ്നേഹു ആണ് രണ്ടാളും ചെർദിങ്ങള് രണ്ടാളും കാണാതെക്കൂല കൊർച്ചേരം കാണാതാവുമ്പോത്തിന് എവടെ പോയി എവടെ പോയി ചോയ്‌ച്ചും
ഉം ഉം
ന്നാല് അടി ഇണ്ടാക്കുമ്പ അതെ മാതിരി അടി ഇണ്ടാക്കും ചെയ്യും
ആ മോള് ഇതേ മാതിരി ഒരീസം അവന് കോൾ കോൾത്ത്ക്ക് കുളിക്കാം പോയിറ്റേ ന്നിട്ടക് കാണാല്ലാന്ന് പർഞ്ട്ട് ഭയങ്കര കര്ച്ചിലെനു ഓന് വേറെ വൈക്കൂടി വന്ന്ക്ണു
ആ ഔ കു കൂട്ടാത വന്നോ
ആ ഓള് എന്തോ ആരോ പിന്നെ എന്താ വയക്ക് പർഞ്ഞ് കൊൾത്ത്ക്ക് ചാടാം പോയിറ്റ് ഓലല്ലാം ചാടാം പോയിച്ച് അപ്പൊ അവള് ഓളട് ഓടിയതാണ് ന്നട്ട് ഓനെ ആരോ പുട്ച്ചൊണ്ടോയി ന്നൊക്ക പർഞ്ഞിട്ട് ഭയങ്കര കര്ച്ചില്
ആ അവനെ പിടിച്ചോണ്ട് പോയേന്.
അ ആ കൊണ്ടോയിന്നാ ഓള് പറി ണ ആ കൊണ്ടോയിറ്റൊന്നുല്ല. അവള് വിചാരിച്ചിട്ട് കരഞ്ഞ്
അവന് അവളോർത്തുണ്ടാവും ആരെ പിടിച്ചുകോണ്ട് പോയിന്ന്.
ആഹ് ആഹ്, അവൻ ചിന്തയിന്നലെ ഞാൻ ഇന്ന്ട്ട് പറിയ. അനക്ക് ഒരു സ്നേഹവുംല്ല അവൾക്ക് നല്ല സ്നേഹാണെന്ന് പറയും.
ഉം. ഇവിടെ കൊറച്ച് നേരം ഒന്നു കാണാതിരുന്നാള് ഭയങ്കരൊതാ. എന്റെ വീട്ടിൽ പോയാലും ഇപ്പോ. ഇപ്പം വല്യാൻ പോരൂല്ല. അവനപ്പച്ചിന്റെ കൂട്ട് ഇങ്ങനെ നിക്കും. അവൻ ചിലപ്പോക്കൊന്ന് പോന്ന് ചെലപ്പോ ഇങ്ങേട്ടന്നെ ച്ചിന്റെ കൂടെ ഇങ്ങോട്ടേക്കന്നെ വരും. അങ്ങനെ പോ രൂല്ല. ഇവിടെത്തന്നെ നിക്കും. എന്നാലും അവൻ കെറെ പ്രാവശ്യം വീഡിയോ കോൾ ചെയ്യും. എവിടെ പോയി, എവിടെ പോയി ചോയിച്ചോണ്ട് പിന്നെ ഇപ്പച്ചിന്റെ ഫോണും ബാഗും അവൻ്റെ കൈയ്യിലാ. എറങ്ങണ വരെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കും. ഞാൻ പറയും. അടുത്ത്ന്ന് കണ്ട് കഴിഞ്ഞാ രണ്ടും കൂടെ കീരും പാമ്പും പോലെ.
ഉം
ഭയങ്കര വാശിയ
വേറെ എന്താ, ഇന്ന് എന്തേനു ഫുഡിനൊക്കെ, ഫുഡിനൊക്കെ എന്തേനു?
പിള്ളേർക്കൊന്നും ചോറ് വേണ്ടാന്ന് പറഞ്ഞു. വെശപ്പില്ല ചോറ് വേണ്ടന്ന്. പിന്നെ അവര് അത് ചക്ക പുഴുങ്ങിയായിരുന്നു.
ഉം
ആ ഒരു പത്ത് പതിനൊന്നു മണിയൊക്കെ ആയപ്പോളാ ചക്കയും പുഴുങ്ങി കഞ്ഞിയും വെച്ച് കൊടുത്ത്. അത് അവര് കുടിച്ചു. ഇപ്പം വിശക്കണില്ലന്നും പറഞ്ഞ് വന്നു. പിന്നെണ്ട് കൊറച്ച് കഴിഞ്ഞപ്പോ വെശക്കുണ്ടുമ്മച്ചിയെന്ന് പറഞ്ഞ് വലിയവൻ വന്നു. എന്നിട്ട് അവന്റെലുള്ള പൈസക്കെന്നെ അവൻ കൊണ്ട് പോയി. നൂഡിൽസും അത് ഇതൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു. അത്ണ്ടാക്കി തിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്കല്ലേ വിശക്ക് ണില്ലാന്ന്. വിശക്കുന്നുണ്ടേൽ ഇവിടെ ചോറുണ്ടായി അത് തിന്നാ പോരെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. അത്രയ്ക്ക് വെശ പ്പൊന്നില്ലാന്ന്.
ഉംഹ് അതൊക്കെ വെറു
ആഹ് നൂഡിൽസ് തിന്നാനുള്ള വിശപ്പായിരുന്നു. അപ്പൊ അവരന്നെ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി അവരു മൂന്നാളും കൂടെ തിന്ന്.
ഉം. എന്താ എങ്ങനെ ച ക്ക പുഴുങ്ങ പറഞ്ഞത്, ചക്ക കൂട്ടാനാ പറയണേ.
ആഹ് ചക്ക കൂട്ടാൻ.
അതാ നിങ്ങളെ നാട്ടില് പുഴുങ്ങാന്നാ പറയാ.
ചക്ക പുഴുങ്ങ.
ആ ഞാന്, എങ്ങനെയാ അത് എങ്ങനെ ഉണ്ടാക്കല് നിങ്ങള്?
ഞങ്ങള് ഈ കുക്കറില് ചക്ക ചെറുതാക്കി അരഞ്ഞിട്ടിട്ട് അതില് തേങ്ങയും മുളകും, കറിവേപ്പിലും, വെളുത്തുള്ളിയും അതേപോലെ വലിയ ജീരകല്ലേ
ഉം ഉം
അതും കൂടെ മിക്സ് ആയിട്ട്, നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് അതയിലേക്ക് ഞാൻ തുളളി വെള്ളം ഒഴിക്കേയുള്ളൂ ഉപ്പു ഇട്ടിട്ട് കുക്കറിലിട്ടാട്ട് വേവിക്കു
ഉം അല്ല ചക്ക വെന്തിട്ടല്ലേ ഈ അരവ് പാരുക. ചക്ക വേവിച്ച്
ആഹ് ഞങ്ങളങ്ങനല്ലാ പാരുക. ഞങ്ങള് കുക്കറിൽ വെക്കുമ്പോ ഇതിങ്ങനെ അടുപ്പിൽ വെക്കും. ക്കു അപ്പൊ ഉടഞ്ഞു ങ്ങട്ട് വരും. നല്ലോണം എല്ലാം കൂടി ഇങ്ങോട്ട്. മിക്സ് ആയിട്ട് വരും. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ വെക്കുമ്പോ നല്ലോണം ലൂസിലില്ലേ
ഉം ഉം
നല്ല ലൂസ് ലാ വെര ന്നിട്ട് ചക്ക വെന്ത് ഒടച്ചിട്ട് ഇത് ഈ സാധനം ഇത് പാര്യേ ഉള്ളു. അതും വെള്ളത്തോടൊക്കെ കൂടിയാ അരക്കല്. ച്ച് വെള്ളം ഒഴിച്ചിട്ടാ അരക്കല്. ഞങ്ങള് വെള്ളൊഴിക്കൂല.
ഉം അപ്പൊ ഒരു എന്താ എന്തരു
നല്ല രസോ ആ ആഹ് കറി എന്തെലും ഉണ്ടെങ്കിൽ നല്ല രസോ എന്തേം ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസാ.
ഉ ഉം ഉ ഞങ്ങള പറഞ്ഞ പോലെ തന്നെ ആണ്‌ട്ടോ ചെയ്യല് എന്താ കുക്കറിലാണെങ്കിലും വെന്ത് കഴിഞ്ഞിട്ടാണ് അരവ് പാരല്
ആഹ് ന്റെ മ്മച്ചി അങ്ങനെയാ വെക്കല്. അത് അരവ് പാര് ണെച്ചാല് കൊർ ച്ച് വെള്ളം പോലെ ഉണ്ടാവും ചെയ്യും. ഒരു പ ഒരു കൊഴമ്പ് പോലെ ങ്ങനെ നിക്കും. ഇത് വേ ചക്ക വേവണം എന്ത് നോക്കിട്ട് ഇള്ള ലേശം വെള്ളൊ യ്ച്ചിട്ടെളതാക്കലാ.
ഉം
എൻക്കിത് ഇവിടുത്താട്ടൊ ഇഷ്ടം. ആട്ത്തെനെക്കാളും ഇഷ്ടം ൻക്കി വെട്ത്ത. വേറൊരു രസാണത് ച്ച്ണ്ടാക്കിയാലൊക്ക രസാ
ആഹ്
എർച്ചിയൊക്കെ ഒരു വെവേറെ ടേസ്റ്റ് ണ്ടാക്ക്മ്പ തന്നെ. ഞാനിപ്പോ വീട്ടി പോയി ണ്ടാക്കാനാണെങ്കില് ഓൽക്ക് നല്ല ഇഷ്ടാ എർച്ചി
ഉം എർ എ എർച്ചി എന്ന് പറഞ്ഞ ബീഫോ?
ബീഫ്
ഉ ബീഫ് എങ്ങനെ വെരറ്റി വെക്കെ
വരട്ടി വെക്കും ന്നാലും അധികം വെള്ളം ഒഴിക്കാതെ ഇതാക്കി എടുക്കും അതില് ഞങ്ങൾ ചാറാക്കലില്ല വരട്ടലാ കൂടുതലും.
ഉം ഉം
തോന ചാറാക്കി എടുക്കലില്ല. ങ്ങളൊ ഈ നാട്ടിലൊക്കെ ബീഫ് ഫ് പറഞ്ഞാല് ബീഫിനും വേണ്ടി മരിച്ചു ആൾക്കാര്.
എനിക്ക് ബീഫ് ഇഷ്ടല്ല
ആഹ് ഇവിടെ ഒരു പ്ലേറ്റ് ഒരു കിലോ ബീഫ് ഇങ്ങോട്ട് കൊണ്ട വന്നാല് ഇപ്പൊ കൊണ്ടുവന്നാല് ആത് ഒരൊറ്റ സമയം കൊണ്ട് അഅ് പുള്ളി തീർക്കും. ന്ന രാത്രിക്ക് ബീഫുണ്ടന്നാ നമ്മൾ രാവിലത്തേക്കും കൂടെ എട് ത്ത് വെക്കാ എന്നുള്ളത് ഉണ്ടാവൂലേ അതു പോലും ചെയ്യൂല. ആ ടൈമിന് തിന്നാൻ കൊണ്ടന്ന സാധനം അത് ഫുള്ളപ്പം തന്നെ തിന്നീർക്കും.
ഉം
അത്രയ്ക്ക് ഇഷ്ടാ വിടെള്ളോർക്ക് ബീഫ്. ഇവിടെള്ളൂരന്നന്നല്ല ഈ ഭാഗത്തുള്ളവരൊ ക്കങ്ങനാ
ആഹ് ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ പ്പിം മ്മി ഒക്ക ങ്ങൻത്തന്നെ അവർക്കൊക്കെ നല്ലഷ്ടാ. അവര് ചായെ ക്കും എല്ലാത്തക്കും ബീഫ് കഴിക്കും പെരുന്നാളൊക്കെ ആയാല്
ആഹ് ആഹ്
വെറുതെ ബീഫ് ബീഫ് കഴിക്കും
ആഹ് ഇനിപ്പോ വലിയരുന്നാളിനൊക്കെ ബീഫ് കിട്ടുവോ അവിടൊക്കെ ബീഫ് നല്ലോണ്ണം കിട്ടുവോ
ഉം
ഓരോ വീട്ടുകാര് തരില്ല
ആഹ് ഇവിടെ ഇതിന് കൂടൂലേ അറ ഏട്ടനും കൂടെണ്ട് ബ്രദറ് ഹസ്ബെന്റിന്റെ ബ്രദറ് കൂടെയുണ്ട് അപ്പൊ പിന്നെ കൊറച്ച് കൂടുതല് ഉണ്ടാവൂല്ലോ
ആഹ് ആഹ് ഞങ്ങളിവിടെ പണ്ടൊക്കെ ഓരോ വീട്ടിൽന്ന് ഇങ്ങനെ കൊണ്ടുവരുല്ലോനി അത് നല്ലോ കിട്ടുമായിരുന്നു പത്തു പതിനഞ്ച് ഇതിന്റെ അടുത്ത് കിട്ടുവാരുന്നു ഓരോ ദിവസം ഓരോ ദിവസം കിട്ടി കിട്ടി പഷേ, ആകൊറ്റൊരു. മൂന്നാലിസം കൊണ്ട്. അത് ഫുള്ള് തീരും.
ഉം
ആഹ് പനിച്ചിലവന് ഫുള്ള് തീരും. ഇപ്പൊ ഈ പള്ളീലോട്ട് കൊണ്ടോപോവലാ ഓരോരോ ഓരോത്തര്ഓരി പള്ളിയിലോട്ടെന്ന് പറഞ്ഞ് കൊണ്ടോയിട്ട് പള്ളീന്ന് ഓരിവെച്ചിട്ടാ കൊണ്ടുവരല് അപ്പൊഴയിന് മാത്രം ഉണ്ടാവൂല. ചെലോർക്ക് ഒരാക്ക് മൂന്ന് മൂന്നര കിലോന്. അങ്ങനെയൊക്കെയിണ്ടാവൊള്ളു. കൂടുതല്ണ്ട് പിന്നെനമുക്ക്. പൊറമക്കാര് തെരുന്നോരൊക്കെയുണ്ടാവുലേ. എന്റെ വീ ട്ടി പോയാ അവടെ അറവുണ്ടാവലുണ്ട്. അവര് തെരും അങ്ങനെയൊക്കെ കി ട്ടുമ്പോ ഒരഅഞ്ചാറ് കിലോ കിട്ടും.
ഇവിടുന്നും അതേപോലെ എന്റെ വീട്ട്ക്കും തെര്ലുണ്ട്. ഉമ്മച്ചീന്റെ വീട്ടിക്കൊക്കെ തിന്നി അവിടൊക്കെ കൊറ അവിടിത് പോലെ കൊറവാണ്
ആഹ്
അതെ ഇവിടെ ആൾക്കൻസരിച്ച് പള്ളിക്കേന്ന് അങ്ങനിം കിട്ടൂല്ലോ. ഇവടെ കൊറെ പേരുണ്ട്. മക്കളൊക്കെ കൂട്ടീട്ട്.
ഉം ഉം പിന്നെ വേറെന്ത് സമയം ഇണ്ടെങ്കി എന്നാ ഇങ്ങോട്ട് വിളിച്ചേക്ക്
ഇപ്പൊ എനിക്ക് സമയില്ല ഞാനി ക്ലാസ് കഴിഞ്ഞിട്ട്. ഇങ്ങള് ഫ്രീ ആവുമ്പോ ഞാൻ വിളിക്കാട്ടോ
ക്കാട്ടെന്നാ എന്നാ ശെരിയെന്നാ
ഓക്കെ.